ഹലോ ആഹ് ആഹ് കേൾക്കാം.
എന്തുണ്ട് വിശേഷം?
ഓഹ് സുഖായിട്ട് ഇങ്ങനെ ഇരിക്ക്യുന്നു
പിന്നെ ഇവിടേം സുഗായിട്ടിരിക്ക്ന്ന് ഫുഡ് കഴിച്ചോ?
അഹ് കഴിച്ചില്ല കൊറച്ചൂടെ കഴിഞ്ഞേ കഴിക്കത്തൊള്ളൂ.
എപ്പഴാ എത്ര മണിക്ക കഴിക്കുന്നേ?
ഒമ്പത് മണിയൊക്കെ കഴിയും ഒമ്പത് അഹ് അഹ്. ആഹ് അവടെ നേരത്തെ കഴിക്കോ?
ഇവിടെ ഞങ്ങള് നേരത്തെ കഴിച്ചു എന്ന കറക്റ്റ്. ചെലത്ത് കുഞ്ഞുങ്ങള് ചെൽപ്പോ ഏഴ് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കും രാത്രിത്തെ ഫുഡ്.
ആഹ് ആഹ് അങ്ങനെ കിടക്കുന്ന രാത്രി അപ്പ പത്ത് മണിയാവോ അതോ നേരത്തെ കെടക്കുവോ
ഞങ്ങൾക്ക് പ്രയറ്ണ്ട് അപ്പ ഞങ്ങള് ഏഴ് മണിക്ക് പ്രയർ ആണ് ഇരുന്നിട്ട്
ആഹ്
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഏഹ് ഒരു എട്ടര ഒമ്പത് മണി ആഹ് ഒന്നും ഇല്ലെങ്കി നമ്മള് ഫ്രീ ഒക്കെ ആണെങ്കിൽ എട്ടര ഒമ്പത് മണി ഒമ്പരക്ക ആവുമ്പേക്കും കെടക്കും
കെടക്കും രാവിലെ വെളുപ്പിന് എഴുന്നേക്കോ അതോ താമസിച്ച എഴുന്നേക്കോ
അത് ഞാൻ പറമ്പിൽ ഇങ്ങനെ പോണെങ്കി എനിക്ക് അപ്പ ഫുഡ് ഉണ്ടാ ക്കണല്ലോ
ആഹ് ആഹ്
അപ്പൊ ചോറ് വെക്കണം അപ്പൊ കറി ഒന്നുല്ലെങ്കി എന്തേലും കറി ഉണ്ടാക്കണം പിന്നെ കാപ്പിക്ക് ഉണ്ടാ ക്കണം അതിന്റെ കറി ഉണ്ടാക്കണം. രാ അത്രേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ചെല്പ്പോ നാല് മണിക്ക് എഴുന്നേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ കിടക്കത്തില്ല
ആഹ് ആഹ് ആഹ്
അപ്പൊ ഫുഡ് കഴിച്ച് ഫുഡ് ഉണ്ടാക്കി രാവിലെ വേഗം എല്ലാം റെഡി ആക്കിയപ്പോ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് വേണേല്ലോ
ആഹ് ആഹ്
അപ്പൊ എല്ലാം ഉണ്ടാക്കി ഒരു എട്ട് മണി എട്ടരക്കുള്ളിൽ അവിടെ ചെല്ലാം ഭാഗത്തിന് എല്ലാം റെഡിയാക്കിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും കൊണ്ടങ്ങ് പോവും
എന്നിട്ട് തിരിച്ചന്നേരം വൈകീട്ട് എപ്പ വരും അഞ്ചര
തിരിച്ച് പണി നാലരക്ക് തീരും
ആഹ് ആഹ്
പത്തര പത്ത് മണിക്ക് കാപ്പി കുടിക്കാൻ കയറും പത്തരയ്ക്ക് പത്തര വരെ റെസ്റ്റ് ഉണ്ട്
ആഹ് ആഹ് ആഹ്
അത് കഴിഞ്ഞ പിന്നെ ഉച്ചക്ക് ഒരു മണിക്ക് കയറും പിന്നെ ഒരു രണ്ട് മണിക്ക് ഇറങ്ങും അങ്ങനെയാ
ആഹ് അപ്പം അങ്ങനത്തെ ജോ അങ്ങനത്തെ പ പണിയായിട്ടുണ്ട് അല്ലയോ
അങ്ങനത്തെ പണിയായിട്ടുണ്ട് അപ്പൊ ഞാനും നമ്മടെ പറമ്പാണെങ്കിലും പണിക്കാരുടെ കൂടെ നമ്മൾ നിക്കണം
ആഹ് അവര് ശ്രദ്ധിച്ചൊക്കെ ചെയ്തോളുവോ
ആഹ് അവര് നല്ലവണം ശ്രദ്ധിച്ചു ചെയ്തോളു എന്നാലും ഒറ്റയ്ക്ക് നമുക്കൊരു പണി ചെയ്യുമ്പോ ഭയങ്കര മടിയല്ലേ
ആഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് അങ്ങനെ പണി ചെയ്യും അപ്പൊ ഞാനിപ്പ ഞങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലത്തും മുളക് കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് മുളക് കൃഷി
മുളക് ആഹ് ആഹ്
അപ്പൊ മുളക് കൃഷിയില് കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുപോയി കൊടു കയറന്നൂരുംഒരു സ്ഥലത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തു
എത്ര എത്ര കിലോയക്കെ വിക്കും
ഇപ്പ എനിക്ക് ഞാൻ ആദ്യമായിട്ട് നട്ടതരുന്നത് ആദ്യമായിട്ട് എനിക്ക് ഞാൻ നട്ടത് പത്ത് കിലോ ഉണ്ടായിരുന്നു നമ്മുടെ ആ പറമ്പിലേ കൂട്ടി പതിനഞ്ച് കിലോ ഉണ്ടായിരുന്നു
പതിനഞ്ച് കിലോ മുളക് വിറ്റു
രാവിലെ വെളുപ്പിന് പോയി ആറ് മണിക്ക്
ആഹ് ആഹ് ആഹ് എവിടെ മാർക്കറ്റിൽ കൊണ്ട് വിറ്റ്
മാർക്കറ്റ് കൊണ്ട് ഒരു മാർക്കറ്റില്
ആഹ് അപ്പൊ അവിടെ നമുക്ക് അതിനുള്ള പൈസ കിട്ടിയല്ലോ അല്ലേ കഷ്ടപ്പെട്ടേന്റെ പൈസ
ആഹ് കഷ്ടപ്പെട്ടന്റെ പൈസ ആഴ്ചൽ പറിക്കാനുണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പെട്ടേന്റെ പൈസ കിട്ടും അതനുസരിച്ച് നമ്മൾ വളം ചെയ്യണം ഓവർ മഴയായൽ നമുക്ക് ഈ സാധനം പൂ പിടിക്കത്തില്ല അങ്ങനെ ഒരു കുഴപ്പ
ഉണ്ട് ആഹ് ഇപ്പൊ ഓവർ മഴല്ലേ മഴയുണ്ടല്ലോ ഇപ്പം
ഇപ്പൊ അങ്ങനെ ഓവറായിട്ട് ചെയ്യുന്ന പെയ്യുന്നില്ല മഴക്കാലം പോലെ ള്ള മഴയില്ലല്ലോ
ഇല്ല എടയ്ക്കെടക്കേ ഉള്ളു
എടയ്ക്കെടയ്ക്കേള്ളൂ അപ്പതൊരു നല്ലതാണ് നമുക്ക് നനച്ചു കൊടുക്കണ്ട പിന്നെ പുല്ല് ഭയങ്കരായിട്ട് കേറി വരും അതാണ് വിഷയം
ഈ ചോട്ടില് എന്ത് സാധനം നട്ടാലും ചോട്ടില് പുല്ലാവാൻ പാടില്ല നമ്മൾ അഹ് ശ്രദ്ധിക്കണം
ആ ഹാ ഹാ പുല്ലായാലത് അത് നശിച്ചു പോവും ല്ലേ
നമ്മൾ ചെറുപ്പത്തില് പുല്ല് വരുമ്പോ തന്നെ നമ്മളാ ചോട്ടില് പുല്ല്ങ്ങ പതിയെ ചെറുപ്പത്തിലെ പുല്ല് നമ്മള് കയ്യ് കൊണ്ട് പറിച്ചാ പെട്ടെന്ന് പോരൂലെ ഒന്ന് ചിന്തിച്ചു നോക്ക്യേ. കുഞ്ഞു പുല്ലാവുമ്പ നമ്മൾ വലിച്ചാൽ പെട്ടെന്ന് പോരും ആ വല്ല്യ അത് വേര് പിടിച്ചാ പിന്ന വേര് പറ്ചയ്ഞ്ഞാ വേരിനാ മൊളകിന് എളക്കം തട്ടും പിന്നെ ആ തയ്ക്കും ദോഷം ചെയ്യും
ദോശ ഉപ്പേരി
അപ്പങ്ങനൊരു വ്യത്യാസ ഉണ്ട് അപ്പ നമ്മള് കുഞ്ഞു കുഞ്ഞു പുല്ലാവുമ്പോഴേ പറിക്കും പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്യ എപ്പഴും ചെയ്യാൻ പറ്റില്ലാട്ടോ
ആഹ് ആഹ്
പിന്നെ കളനാശിനി അടിക്കും ഞങ്ങളത് ഒത്തിരി പുല്ലാവുമ്പോ വേറെ വടെയൊക്കെ നമ്മുടെ മിറ്റത്തിന്റെ ഭാഗമൊക്കെ കളനാശിനി അടിച്ച പുഴു കൊറയും
ആഹ് ആഹ് ആ
അങ്ങനൊരു കൊഴപ്പം ത്ണ്ട്
ആഹ് ആഹ് ആ പിന്നെ ന്തൊക്കെ കൃഷിയാ നമുക്കുള്ളത്
നങ്ങക്ക് ഞങ്ങുടെ പറമ്പില് കാപ്പിയുണ്ട് കാ പ്പിയുടെ സീസണാവുമ്പോ കാപ്പിയുണ്ട് അത് വെയിൽ സമയ കാപ്പി അതോണ്ട് കൊയപ്പമില്ല
അത് കാപ്പിക്കുരു ഒണക്കി നമ്മള് കൊടുക്കോ അതോ
ആഹ് നമ്മള് കാപ്പി കുരു അങ്ങളെ നിർത്തി ഞങ്ങളിതേപോലെ ഞാനും പണിക്കാരാരെങ്കിലും ഒരാളെ നിർത്തി ഞങ്ങൾ രണ്ടുപേരും പറിക്കും
ആഹ് ആഹ്
ഭയങ്കര കഷ്ടപ്പാട അതെന്താന്ന് വെച്ചാ നമ്മള് അത് ചായ്ച്ച് പറിക്കേണ്ട മര ഒക്കെ ഉണ്ടാവും
ആഹ് ആഹ്
അപ്പ അടീലൊരു പടത വിരിച്ചിട്ട് നമ്മളത് ചാച്ചിട്ട് നമ്മൾ ഊർത്തി അങ്ങ് പടതയിലേക്ക്ടും
ആ അന്നേര ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കളായിട്ടല്ലേ ഇത്
അതെതാ പഴുത്തു വരും പഴുക്കുമ്പ നമുക്ക് സുഖ പെട്ടന്ന് തൊട്ട പോരും അപ്പ ഞങ്ങള് കൈയിലൊറയിടും
ആഹ് ആഹ് ആ
തുണിയുടെ ഒറ മേടിച്ച്ടും
ഇടും ആഹ് ആഹ് അന്നേരം അത് അഹ് നമുക്ക് കൈ ക്കലർജിയൊന്നുമില്ല ഇല്ല്യൊ
ഇല്ല ഇല്ല ഇല്ല കാപ്പിക്കുരു കലർക്ക് കൈവേദന എടുക്കും ഇതൊറ ഇട്ടാ കൈവേദന ഇല്ല
ഇല്ല ആഹ് ആഹ്
അപ്പങ്ങനെ ഈ കാപ്പിക്കുരുന്റെ സീസണില് കാപ്പിക്കുരു ഞങ്ങള് വിറ്റായിരുന്നു
ആഹ് ആഹ് ആ
അത് നമ്മള് കാപ്പിക്കുരു ഉള്ള സ്ഥൽത്ത് കാ പ്പിക്കുരൊക്കെ ഇട്ക്കുന്ന കടകൾ കാണും. കാപ്പിക്കുരു ഉള്ള സ്ഥലം
ആഹ് ആഹ്
അപ്പ ഈ കാപ്പിക്കുരൂന്റെ സീസണ്ല് ഞങ്ങള് കാപ്പിക്കുരു വിറ്റു അത് കൊറച്ചധികം ണ്ടായിരുന്നു അപ്പ രണ്ട് സൈസ് കുരു ഉണ്ട് നാടൻ കുരു മേഡൻ കുരു ന്നും പറഞ്
ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമ്മളിതൊന്നും അറിയുന്നില്ല പായ്കറ്റ് വാ ക്ക കാപ്പി ഏ ഇതെങ്ങനെ ഉണ്ടാകുന്നു ന്നുള്ളതൊന്നും നമ്മക്കറിയി ഇല്ല സത്യം പറഞ്ഞാല് ഹ് എന്ത ഓ ഞങ്ങളടെ വീട്ടിലെ അമ്മയ്ക്കാണെങ്കി കട്ടൻ കാപ്പിയാണ് ഏറ്റവും ഇഷ്‌ടം ഈ കാപ്പി അത് രാവിലെ ഒരു ഒരു രണ്ട് ഗ്ലാസ് പുള്ളിക്കാരി അങ്ങ് കുടിക്കും ഒരു ഊണ് കഴിഞ്ഞാ ഒടനെ രണ്ടര ആവുമ്പോ വീണ്ടും ഒരു ഒരു ഗ്ലാസങ്ങ്
അങ്ങനെ കാപ്പി പിന്നെ നമ്മള് കാപ്പി കിട്ടിയാ എപ്പഴും കുടിക്കും അത്
പ്പി അങ്ങനെ നമ്മള് കാപ്പി ഓവറായിയിട്ട് ഒരിക്കലും നമ്മള് കുടിക്കാം പാടില്ല ഒരു ഗ്ലാസ് കുടിക്കാം ഒരു ദിവസം
ആഹ് ഇത് പുള്ളിക്കാരിക്ക് കാപ്പി കട്ടൻ ക്കാ ചായ കുടിക്കത്തില്ല കാപ്പി ഇഷ് ട്ടാ അതുകൊണ്ട് ആഹ് ആ കാപ്പി എപ്പ കൊട്ത്താലും ചൂടോടെ കൊടുത്താ
ഉം
ആഹ് അവടെ നമ്മടെ അവടെ ഏഹ് പ്പൊടിപ്പിക്കുന്ന ഒരു ടൈപ്പ് പിന്നൊന്നും തൊട്ടട്ത്തൊന്നും ഇല്ല ഈ കാപ്പിക്കുരു പൊടിക്കുന്നടം ഒണ്ടാരുന്നു പിന്നെ വേറൊരു സ്ഥല തൊക്കെ പോവുമ്പോ എവിടെങ്കിലും കണ്ടാ ഞങ്ങള് അങ്ങനത്തെ വേടിക്കാ അതിന്റെ ആ മണം കേക്കുമ്പോ ഭയങ്കര ഇഷ് ട്ടാ കാപ്പി പൊടിക്കുന്ന മണം ആഹ്
ഇത് പിന്നെ നമ്മള് കാപ്പിപ്പൊടി കൊണ്ടന്ന്ട്ട് പിന്നെ നമ്മള് ഉലുവ ജീരകം അങ്ങനെള്ളതൊക്കെ നമ്മള് പൊടിച്ച് ചേർക്ക നല്ലതാട്ടോ
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെടാ അവര് പറയും അത്
ആഹ് പിന്നെ എന്തോ ഏതോ ഒരു അടിമാലി അടിമാലി ന്നങ്ങാണ്ടാന്ന് കാപ്പിപൊടിടെ പേര് അതാ വാങ്ങിക്ക്ന്നെ ആഹ് ആഹ് അതാണ് നമ്മടെ വീട്ടില് സ്ഥിരമായിട്ട് ഇങ്ങനെ വാങ്ങിച്ച് ഉപയോഗിച്ചോണ്ടിരിക്കുന്ന അടിമാലി
മണം ടേസ്റ്റ്
ആഹ് ആഹ് ടേസ്റ്റ്റ്റ് ഏതാണ്ട് ചെറിയ നൂറ് ഗ്രാം മേടിക്കുമ്പോ തന്നെ എങ്ങാണ്ട്‌ തൊണ്ണൂറ് രൂപയെങ്ങാണ്ടാ തൊണ്ണൂറോ നൂറോങ്ങാണ്ടാ ആഹ് അത് ആ പുള്ളിക്കാരിക്ക് അത് വേണം ഞാനങ്ങനെ കാപ്പി വലുതായിട്ട് കുടിക്കത്തില്ല ചായെ ആ ഒ രു രാവിൽത്തെ ചായയും വൈകിട്ടത്തെ ചായിം ആഹ് അങ്ങനെ
അത് നല്ലതാണ് കാപ്പി നമുക്ക് കാപ്പി ഓവറാ വാതിരുന്നാ മതി ഒരു ക്ലാസ് ക്കൊ കുടിക്കാം അപ്പം നമുക്ക് ഈ ചൂട് തണ്പ്പ് കാലാവ സ്ഥക്ക് ശരിക്ക് ഇവിടേ കാപ്പിയാണ് പറ്റത്തൊള്ളൂ
ഒള്ളു ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ ഈ കാപ്പിപ്പൊടി അതുകൊണ്ട് ഇവിടെ നല്ല എല്ലാർക്കും നല്ല ചെലവാ പിന്നെ ഞങ്ങള് കാപ്പി പൊടി പൊടിക്കലൊന്നും ഇല്ലാട്ടോ ഞങ്ങള് കാപ്പി കുരുവായിട്ട് ഞങ്ങള് കൊടുക്കുവാ ചെയ്യുന്നെ ഒരിക്കലും കാപ്പി പൊടിപ്പിക്കാറില്ല
ഇല്ല ആഹ് ആഹ് ആഹ് ആഹ്
ഇച്ചിരി ദൂരെ പോണം പൊടിപ്പിക്കാന് അത് ക്കാരണം നമ്മള് അത് മെനക്കെടാറില്ല പിന്നെ ചെലര് പറിയും കാപ്പി നമ്മള് പരിപ്പ് ഈ കാപ്പിം പഴ്ത്ത്‌ തൊടങ്ങിയാ ഈ മരപ്പട്ടി വന്നീ കാപ്പീടെ തൊലി തിന്നിട്ട് ഏഹ് പരിപ്പ് താഴേക്ക് ഇടും
ആഹാ
അപ്പൊ അത് ഒത്തിരി പരിപ്പ്ണ്ടാവും അപ്പ ഞങ്ങളത് പെറുക്കി ഇട്ക്കും പരിപ്പ്
ആ ഹാ
അപ്പൊ ഈ പരിപ്പിന് പരിപ്പ് വേണേ പെറിക്കിയെടുത്ത് നമ്മള് അത് ഒന്ന് ന്നല്ലോണം ഒണക്കി പിന്നെ ഒന്ന് വറത്ത്ട്ട് മിക്സിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പാറ്റി ആ തൊലിയെല്ലാം കളഞ്ഞ് നല്ലോണം ഒന്ന് പിന്നെ ഒന്ന് വർത്ത്ട്ട് നമ്മള് ഈ പറഞ്ഞ ഉലുവേ ജീരകം ഇതൊക്കെ ചേർത്ത് പൊടിക്കുവാണെങ്കി നല്ല ടേസ്റ്റാ
ആതല്ലേ
നമ്മള് അങ്ങനെ ചെയ്തിട്ടില്ല പലരും ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് അങ്ങനെ അനുഭവം ഇല്ലാട്ടോ.
ആഹ്
പിന്നെ കാപ്പിക്കുരുന്റെ സീസണില് കാപ്പിക്കുരു. പിന്നെ കുരുമുളകിന്റെ സീസണില് കുരുമുളക്ണ്ടാവും കുരുമുളകിന്റെ സീസണ് ഈ പറഞ്ഞ കാ. പ്പിക്കുരുവിന്റെ സീസണൊക്കെ ഒരേ സയ്മ സൈമാ.
സൈമാ ആഹ് ആഹ്.
കുരുമുളക് നമ്മള് ആളെ നിർത്തി കുരുമുളക് പറ്പ്പിച്ചിട്ട് നമ്മള് തന്നെ മെതിക്ക ചെയ്യുന്നേ.
ചെയ്യുന്നേ ആഹ് ആഹ്.
അത് മെതിച്ചിട്ട് നമ്മള് ആളെ ഏഹ് നമ്മള് എന്നിട്ടത് ഉം അത് നല്ലോണ്ണം മെതിച്ച് അതിന്റെ ഇതെല്ലാം മാറ്റി എല്ലാം ക്ലിയറാക്കി ഇട്ത്തേന് ശേഷം ഏഹ് നമ്മള് നല്ല വെയിലല്ലെ സമയം വല്ല വെയില് സമയത്താണ് കുരുമുളകും കാപ്പിക്കുരൊക്കെ ഇണ്ടാവുന്നെ
ഒണ്ടാവുന്നേ ആഹ്
അത് നല്ലോണം നമ്മള് വെയിലത്തിട്ട് ഒണക്കി ഏഹ് മൂന്ന് വെയില് കൊളിച്ചാ തന്നെ അത് നല്ലോണം കറുത്ത് വരും നല്ല കറുപ്പാവും.
ആണല്ലേ ആണല്ലേ.
ചാക്കി കെട്ടി വെക്കുന്നത് കറ്ത്തതാ അപ്പൊ ഞങ്ങള് കൊട്ക്കുമ്പോ നമുക്ക് ന ന്യായമായ വെല കിട്ടിയായിരുന്നുട്ടോ
ആന്നല്ലേ അതാ നല്ല വെല കിട്ടട്ടെ കഷ്ടപ്പെടുന്നതിന് അതിനുള്ള പ്രതിഫലം വേണ്ടേ.
ഒത്തിരി ഇല്ല ഞങ്ങക്ക് പത്ത് പതിനഞ്ച് കിലോ ഒക്കെ ഇണ്ടാവാറുണ്ട്.
ആഹ് അതാ. ഏഹ് നമ്മുടെ ഇവിടെക്കേന്ന് പറഞ്ഞാല് ഏഹ് ഈ കാപ്പിയൊന്നുല്ല പിന്നെ ഈ ചീനിയൊക്കെ ആഹ് ചീനി ചേമ്പ് കാച്ചില്. അതൊക്കെ നമ്മടെ വീട്ടിലെ ആവശ്യത്തിന് അ അതൊക്കെ മാത്രേ ഒള്ളൂ പിന്നെ ഈ പയറുണ്ടല്ലോ നീളം ഒള്ള ആഹ് ഓക്കെ ഓ
ഓക്കെ ഓക്കെ.